ആഹ്
ആഹ് കേക്കുന്നു കേക്കുന്നു ഇപ്പം കേൾക്കാം
ആഹ് നിങ്ങള് നിങ്ങടെ മോൻ പ്ല പ്ലസ് വൺ അല്ലേ ഇനി
പ്ലസ് വൺന്നല്ല ഓന് പ്ലസ് ടു കഴിഞ്ഞിട്ട് നിക്കുകയാണ് പ്ലസ് ടു കഴിഞ്ഞപ്പം റിസൾട്ട് ഇരുപത്തി ആറാം തീയതി വന്നായിരുന്നു
വല്യയ കുഴപ്പം ഇന്റെ ആഹ് പ്ലസ് ടു ആയിരുന്നു എന്റെ മോൻ അവൻ സയൻസർന്ന് എടുത്തത് ഓ മാർക്കൊക്കെ ഉണ്ടായിരുന്നു ഏ ഒരു എൺപത് ശതമാനം അടുപ്പിച്ച് ഉണ്ടായിരുന്നു
ഓ ഓ ഓ പിന്നെ കുഴപ്പമില്ല അങ്ങനെ മെഡിക്കൽ ഫീൽഡിൽ പോകുന്ന എഞ്ജിനീയറിങ്ങാണോ എന്ത എന്തോ താല്പര്യം
ആ ബിടെക് എടുക്കുന്നില്ലന്ന് പറയുന്ന കേട്ട് മോള് ബിടെക്ക് ആയിരുന്നു അതുകൊണ്ട് പിന്നെ അവൻ ബി ടെ ക്ക് എടുക്കുന്നില്ല അവന് ബി എസ് സി നേഴ്സിങ്ങി ആ മെഡിക്കൽ ഫീൽഡ് ബി എസ് സി നഴ്സിംഗിന് പോണമ എന്നാണ് അവന് താല്പര്യം അന്നേരം അതിന് നമ്മൾ അന്വേഷിച്ചു നേ പ്രത്യേക്ക ബി എസ് സി നേഴ്സിംഗിന് അഞ്ചാറ് ലക്ഷം രൂപൊക്കെ ആമ്പോഴ് നമുക്ക് ബി എസ് സി നേഴ്സിങ്ങിന് ആക്കായിരുന്നു ഇപ്പം പതിനഞ്ച് ലക്ഷം രൂപയാണ്
ഓ വർഷം കൂടുമ്പോ അതനുസരിച്ചുള്ള പൈസയാവുമല്ലോ
ഉം ഉം ഉ മോക്കന്ന് ആ സമയത്ത് അന്വേഷിച്ചപ്പം അത്ര പൈസയൊന്നും ആവൂല്ലന്ന് പറഞ്ഞു അഞ്ചാറ് ലക്ഷം അന്നു പിന്നെ പൈസയുടെ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് മോളെ അങ്ങനെ ആക്കിയില്ല അവൾ ബി ടെ ക്ക് എടുപ്പിച്ചു ആഹ്
ബി എസ് സി നഴ്സിങ്ങ ഒക്കെ ആണെങ്കിൽ നമ്മള് മെഡിക്കൽ ഫീൽഡിൽ എന്തിട്ട് വർക്ക് ചെയ്താലും അതനുസരിച്ചുള്ള പൈസ കിട്ടും
ഉം പൈസ കിട്ടും ഇപ്പം മൊത്തം ബി എസ് സി നേഴ്സി ചെയ്യന്നെ പിള്ളേർ പ്പ പഠിച്ച് പ്ലസ് ടു കഴിയുന്ന പിള്ളേർ മൊത്തം ഇത് തന്നെയാ കാരണം പുറത്തോട്ട് ഒകെ കൂടുതലും ചാൻസ് അതിനെയാണ് ബി എസ് സി നഴ്സിങ്ങിനെയാണ് ആ
മെഡിക്കൽ ഫീൽഡ് പഠിച്ചാലും നമുക്ക് എവിടെയെങ്കിലും കേറ ഇപ്പൊ പുറത്താണെങ്കിലും നമുക്ക് പുറത്ത് എക്സാം ഒക്കെ എഴുതി അവിടെ കേറാൻ പറ്റും നമ്മള് പഠിച്ചാൽ മാത്രം മതി
ആ പഠിച്ചാൽ മാത്രം മതി അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെപ്പം നമ്മള് ബാംഗ്ലൂര് ഒന്ന് തിരക്കി അന്നേരംമാണ് പറഞ്ഞ ഏകദേശം ഒരു പതിമൂന്ന് ലക്ഷം രൂപയൊക്കെയാണ് പറയുന്നത് പിന്നെ അവര് ഇടയ്ക്ക് അതിന് ഇതിനൊന്നും പറഞ്ഞ്
ഇത് എല്ലാം കൂടെ ചേർത്തിട്ടാണല്ലേ
ആഹ് എല്ലാം കൂടെ ചേർത്തിട്ടാണ് പതിമൂന്ന് ലക്ഷം രൂപ പറഞ്ഞു എന്നാലും പിന്നെ ഇതിന്റെ ഇടയ്ക്ക് പൈസകളൊക്ക ആവശ്യമുണ്ട് അങ്ങനെയൊക്കെ പത്ത് പതിനഞ്ചു ലക്ഷം രൂപ ഉറപ്പായിട്ട് നമ്മളെ കയ്യിൽ വേണം എന്നാലേ നമുക്ക് പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ
ആ ഇപ്പം സ്റ്റഡി ലോണൊക്കെ കിട്ടും പക്ഷെ അതിന് ഇൻറസ്റ്റ് നല്ല ഇൻട്രസ്റ്റ് പത്തിരുപത് ശതമാനോളം ഇൻട്രസ്റ്റ് വരും സ്റ്റഡി ലോണിനക്കെ പക്ഷെ ടൈം കിട്ടും
ആ ടൈം കിട്ട എന്നാ പിന്നെ ജോലിയായ ശേഷം അടച്ചാ മതി
പക്ഷെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്
ആഹ് ഇൻട്രസ്റ്റ് ഉണ്ട് അതുവരെ നമ്മൾ ഇങ്ങനെ ഇഞ്ഞ് മൂന്ന് നാാലു വർഷത്തോളം ഇല്ലേ എല്ല പഠിച്ചിറങ്ങുമ്പോ ആ പഠിച്ചി ഇറങ്ങുമ്പോൾ നാല് ട്രെനിങ്ങും കാര്യ എല്ലാം കൂടെ ആുമ്പോ അഞ്ചച് വർഷം തന്നെ. അത് അഞ്ച വർഷം കഴിഞ്ഞല് ഇത് അടയ്ക്കാൻ പറ്റൂ അന്നേരം അതിന്റേതായ ഇൻട്രസ്റ്റ് വരും.
ഇൻട്രസ്റ്റ് ഉണ്ട് പക്ഷെ നമുക്ക് അത്യാവശ്യത്തിന് ലോൺ എടുക്കാൻ പറ്റും.
പറ്റും ഇപ്പം നമ്മൾ അഡ്മിഷൻ എടുക്കണമെങ്കിൽ തന്നെ ഒന്നര ലക്ഷം രൂപ. അടയ്ക്കണന്ന് പറഞ്ഞു.
ഓ അഡ്മിഷൻ ഫീസ് ആവുന്നുണ്ട്ല്ലേ?
ആ അഡ്മിഷൻ ഫീസ് ആവുന്നുണ്ട്.
ഉം പിന്നെ മരട്ട മട്ടിൽ കിട്ടുക അതൊന്ന് അന്വേഷച്ച് നോക്കിയാൽ മതി നമ്മുടെ ഇവിയക്കാണെങ്കിൽ മെരട്ടിൽ അപ്ലൈ ചെയ്ത് നോക്കുമ്പം. നമുക്ക് അ്ലൈ ചെയ്തി് കിട്ടുവാണെങ്കിൽ നമക്ക് മെരറ്റ് കിട്ടുള്ള അഡ്മിഷൻീസ് നമക്ക് ഒഴിവാക്കൻ പറ്റും. പിന്നെ ആ് സ്കോളർഷിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. നമ്മള് മാർക്ക് അടിസ്ഥാനത്തില് നമക്ക് സ്കോളർഷിപ്പ് കിട്ടും.
ആവിബി എസ് സി നേഴ്സ്ങ്ങനെ കിട്ടുവോ അങ്ങനെ?
ആ എൻജിനീയർ കോളർഷിപ്പ് പോലെ തന്നെയാണ്. ഈ ഇ ബി എസ് സി നെഴ്സിങ്ങിനൊക്കെ സ്കോളർഷിപ്പ് ഓണ്ട്.
ഉണ്ടല്ലേ ആ അതിനെപ്പറ്റി അറിയത്തില്ലായിര്ന്ന്.
പത്തൻപതിനായിരം വരെയൊക്കെ സ്കോളർഷിപ്പ് കിട്ടും. അൻപതിനായിരം ഇരുപത്തയ്യായിരം വരെ. ക്കെസ്കോളർഷിപ്പ് കിട്ടും എനിക്ക് തോന്നുന്നു ഒരു വർഷം ഇരുപത്തയ്യായിരം രൂപക്കെയാണെന്ന് തോന്നുന്നു സ്കോളർഷിപ്പ്. ഒ പല സ്കോളർഷിപ്പുണ്ടല്ലോ?
ഉം ഉം എന്ന അത് നമ്മള് ഈ സ്കോളർഷിപ്പ് കിട്ടുന്ന ബേങ്ക് കര്ങ്ങനെ പിടിക്കുവോ അതാ നമ്മക്ക്
ഇല്ല ഇല്ല അങ്ങനെയൊന്നുമില്ല നമക്ക് ക്ക് ജോലി കിട്ടിയന് ശേഷല്ലേ ഈ ലോൺ അവര് നമ്മുടയകെ പൈസ നമ്മക്ക് തിരിച്ചട ക്കെണ്ടതൊള്ളൂ ഇത് നമക്ക് നമ്മളെ മാർക്കിന്റെ അടിസ്ഥ. സ്ഥാനത്ത് നമക്ക് നമക്കെല്ലാ വിഷയവും കിട്ടണം സപ്ലി ഒന്നും പാടില്ല എന്നാലേ നമക്ക് അപ്ലൈയ്യാൻ പറ്റതൊള്ളൂ.
ഓ ഓ ഓ ഓ അവന് പഠിക്കണെങ്കി ഇപ്പം ഫുള്ള് മാർക്ക് കിട്ടിയേനെയിരുന്നു. അവൻ പഠി പടിക്കത്തില്ല പഠിക്കാൻ ഭയങ്കര പാടാണ് ഏത് സമയോം മൊബൈലിലുള്ള ഒരു ഇത് വന്ന് അതുകൊണ്ടാണ്പ്പോ ഇത്രേം മാർക്ക് കൊറഞ്ഞത് ത്തന്നെ. ഡേ നല്ല പഠിക്ക്ന്ന കുട്ടിയായിരുന്നു.
ഉം ഉം അങ്ങനെണ്ട്ല്ലേ ആ മഴയത്ത് ഒഴപ്പിയാലും. പിന്നീടാണ് നമ്മക്ക് ആ ഒര്അന്ന് പഠിച്ചിരുന്നെങ്കില് നമ്മക്ക് കൊറച്ചും കൂടെ നല്ല അതില്. പഠിക്കായിരുന്നു ജോലി കിട്ടിയേന അങ്ങനെയെക്കെ തോന്നും.
ഉം ഉം അത് അവരുംകൂടെ മനസ്സ് വെക്കണ്ടേ? അതവര് ചെയ്യത്തില്ല പിന്നെ അതുംവല്ല ഉ ഞാഅവനെങ്ങും വി വിട്ട്പിരിഞ് നിന്നിട്ടില്ല അവനീവേറെ സ്ഥലത്തൊങ്ങും എങ്ങ അങ്ങനെ പോയി നിന്നിട്ടില്ല.
അങ്ങനെയൊക്കെ നോക്കിയാ ഇനി പഠിക്കണ്ടേ ദൂരെ സ്ഥലങ്ങളിലൊക്കെ നിന്ന് പഠിച്ചല്ലേ പറ്റൂ എപ്പഴും.
അതുകൊണ്ടൊരു ടെൻഷൻ ബാംഗ്ലൂരൊക്കെ വിടാനും ഒരു ടെൻഷൻ.
ആ കേരളത്തിലും അപ്ലൈ ചെയ്യാലോ കേരളത്തില് അപ്ലൈ ചെയ്തിട്ട് കിട്ടുമല്ലോ.
ഉം കേരളത്തിലൊക്കൊരുപാട് പൈസയാവും
ആഹ മെറിട്ടില് കിട്ടിയാല് പൈസ ആവത്തില്ല. എന്നാലും സ്കോളർഷിപ്പ് കിട്ടും. പക്ഷെ മെറിട്ടില് കിട്ടണം.
കിട്ടണം ഉം നമ്മള് പിന്നെ
ഉം അത് ഒന്ന് രണ്ടും. മാർക്കിന്റെ വ്യത്യാസത്തിലെക്കായിരിക്കും ഓരോ സീറ്റ് പോണോരോ കോളേജിലൊക്കെ ഇപ്പം ഇൻക്ക്തോന്ന്ണ്. ഒരുപാട് കോളേജില് പുതുതായിട്ട് ബി എസ് സി നഴ്സിംഗൊക്കെ വന്നിട്ടുണ്ട് നേരത്തെ കാട്ടിയാക്കെ ഒരുപാട് കൂടുതലുണ്ട് ഇപ്പഴും
ഇവിടെ നമ്മള ഇവടടുത്ത് തന്നെ അങ്ങനെയെക്കെ കാണുമായിരിക്കുംഅല്ലെ അന്വേഷി
അഹ് അടുത്തന്ന് വെച്ചാല് തൊട്ടട്ത്തന്നെ കാണത്തില്ല എന്നാലും ആഹ് ഒരുപാട് ദൂരെയില്ലെങ്കിലും നമ്മളെവിടെക്കെ കാണുന്ന ഓരോ ജില്ലകളിലൊക്കെങ്ങനെ കാണാമ അന്വേഷിച്ചാ മതി പക്ഷേ മാർക്കടിസ്ഥാനവ പിന്നെ ഫീസൊക്കെ വരും.
ഉം ഉം
ഏറ്റ് ഭയങ്കര അടുത്ത് വേണോങ്കില് കോളേജ്ക്കാര് പറയുന്ന ഫീസ് കൊടുക്കേണ്ടി വരും അങ്ങനെയൊക്കെ ക്കൊണ്ട് മെറിറ്റിലും കിട്ടും മെരറ്റില് കിട്ടിയാലും നമ്മള് ഫീസ് അടക്കേണ്ടി വരും
അവന് ബാംഗ്ലൂരൊക്കെ പോയി പഠിക്കാനാണ് അവന്പ്പൊ താല്പര്യം കൂടുതല്
ആഹ് ആഹ് അവന്റെ ഫ്രണ്ട്സൊക്കെ കാണുമായിരിക്കും അതായിരിക്കും.
ക്കുവായിരിക്കും ഇനി എല്ലോർക്കും ഒരുമിച്ചങ്ങനെയൊക്കെ കിട്ടോ ഒന്നും അറിയത്തില്ലല്ലോ ആരൊക്കെ ഉണ്ട് എന്നുള്ളതും
ആഹ് ഇപ്പനമ്മളെ മാനേജ ജ്മെന്റ് സീറ്റാണ് എടുക്ക്ന്നെങ്കി ഒരുമിച്ച് പഠിക്കും അത് ഈ മെറീട്ടിന് കിട്ടുന്നതിനെക്കാട്ടി എര ഫീസ് കൊടുക്കേണ്ട വരും
ഇരട്ടി പീസ് കൊടുക്കേണ്ടി വരും ഉം അതാണ് പ്രശ്നം പിന്നാ അതിനുള്ള സാമ്പത്തികം കൂടെ വേണ്ടേ കാരണം പാപ്പ കേൾക്കിലാണെങ്കിലും വലിയ ശമ്പളൊന്നുംല്ല
ഓഹ്
ഉം അങ്ങനെയൊക്കെ ഇരിക്കുന്നു പിന്നെ എന്തരയാലും അവനും ആഗ്രഹം ഇത് എന്നന്നെ അങ്ങനെ അത് പഠിപ്പിക്കാ എന്നുള്ള മനസ്സിലിരിക്കുകയാണ് എത്ര കടവായയാലും ഓന പഠിപ്പിച്ച എടുത്ത കഴിഞ്ഞാൽ തിരിച്ചടക്കാലോ ലോണായാലും
നമ്മള് നല്ല മാർക്കോടടി ജയിച്ചാൽ നമുക്ക് എന്നും ഉപകാരപ്പെടും മെഡിക്കൽ ഫീൽഡക്കെ ജോലി കിട്ടുന്ന മേഖലകളല്ലേ
ഉം പിന്നെ എപ്പോഴും ഇപ്പോ എല്ലാവരും രോഗികളല്ലേ അതുകൊണ്ട് നേഴ്സുമാരെയൊക്കെ ആവശ്യ ഇഷ്ടങ്ങള ഉണ്ട് നേഴ്സുമാരായാലും ഡോക്ടർമാരായാലും
ആഹ് ഇപ്പം ഹോസ്പിറ്റലൊക്കെ ഒരുപാട് ഹോസ്പിറ്റല ഉണ്ടല്ലോ
ഉം ഉം പിന്നെ രോഗികളും അതനുസരിച്ച് ഹോസ്പിറ്റല കൂടുന്തോറും രോഗികൾ ഒരുപാടുണ്ട് എല്ലാ
ആഹ് രോഗികൾ കൂടുന്ന കൊണ്ടാണ് ഹോസ്പിറ്റലും കൂടുന്നത് ഞാ രോഗം
ഉം
രോഗങ്ങള്ൾ കൂടിക്കോട് വർഷങ്ങൾ കൂടുന്ന അനുസരിച്ച് രോഗങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയല്ലേ നമ്മളെ ഭക്ഷണരീതിയും നമ്മളെ ജീവിതശൈലിയൊക്കെ തന്നെയാണ് രോഗത്തിന് കാരണം
തന്നെ ഈ ഫുഡിൽ നിന്നാണ് കാരണം ഇപ്പം എല്ലാവരും പുറത്തോട്ട് പോയി കഴിഞ്ഞാ എല്ലാം പു ഇപ്പം നല്ല ഫുഡുകൾ കഴിക്കുന്ന കൂ
ഫുഡ്യാല് പിന്നെ നമ്മുക്ക് വ്യായാമക്കുറവ് നമ്മളെ ജീവിത ര നമ്മള് കഴിച്ചിട്ട് ഒന്ന് കിടക്കുന്നതായാലും ജോലി ചെയ്യുന്നില്ല അങ്ങനെ ഒക്ക ഉള്ളഓരോത് വരും നമ്മൾ ഒരേ ഇരിപ്പ് ഇരിക്കാതെ ജോലി പണ്ടത്തെ ആൾക്കാരൊക്കെ ആണെങ്കിൽ എപ്പോഴും ജോലി അങ്ങനെയൊക്കെയല്ലേ ഫുഡ ആയാല് പുറത്ത ആഹാരംന്നും അല്ലല്ലോ അവര് കഴിക്കുന്നത്
കഴിക്കുന്ന ഉം ഇവിടെ ഇപ്പോഴാന്ന് വെച്ചപ്പോ എല്ലാം വെളിയന്നുള്ള ഫുഡുകളാണ് ആ വന്നാലും അന്നേരക്കെ വിളിച്ച് പറയും നമ്മളവിടെയൊക്കെ അങ്ങനെ തന്നെ ഇപ്പൊ ഒരുപാട് പേര്
ആഹ് അപ്പ നമ്മ നമ്മള് നമ്മള് രുചി നോക്കുമ്പഴ്ത്തേക്ക് അവര് രുചിക്ക് വേണ്ടിട്ട് രുചി കൂടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചേർ അത് പിന്നാ പിന്നത്തേക്ക് സ ആ നേരം നമ്മക്ക് നല്ല രുചിയായിരിക്കും പക്ഷെ നമ്മളറിയുന്നില്ലാ നമ്മളെ ബോഡിടകത്ത് പോയി
ഉം ഉം ഇവിടെ മോനാണെങ്കി അവനിക്കാണെങ്കി ചോറും കഞ്ഞിയൊന്നും അങ്ങനെ വേണ്ടാ അവനീ എണ്ണ പലാരങ്ങള് പൊരിപ്പ് കരിപ്പ് അങ്ങനെയുള്ള ആഗ്ര ആഹാരങ്ങളാണ് അവന് ഇഷ്ട്ടം
പക്ഷെ പൊരിപ്പൊന്നും നമ്മള് എണ്ണ എണ്ണ ഉപയോഗിച്ചിട്ടുള്ള പലഹാരങ്ങളൊന്നും കഴിക് ക്കെല്ലെന്നാണ് പറയുന്നെ എത്ര കൊറ ക്കാമോ അത്രേം കൊഴക്കണം പഞ്ചാര അങ്ങനെയൊക്കെ ഒള്ളത് എത്ര കൊറക് ക്കാമോ അത്രയും കൊറയ്ക്കണം
ഉം എന്നാലും ഇപ്പം ശരീരത്തിനും വ്യായാമം ഇല്ലാ അസുഖങ്ങള് കൂടിക്കോണ്ടിരിക്കുന്നു അങ്ങനെയൊക്കെ ആവുമ്പഴ് പല രീതിയിലും പ്രശ്നങ്ങള് തന്നെ പിന്നെ എന്തരായാലും ഇനിയിപ്പം പഠിപ്പിച്ചെടുക്കണോന്നുള്ളൊരു അങ്ങനെ ഇരിക്കാണ് ഇനി ഇപ്പം ഉം അങ്ങനെ വൻ
താല്പര്യം ഒണ്ടെങ്കി ബി എസ് സി നെഴ്സിങ്ങിന് തന്നെ വിട്ന്നില്ലെങ്കി മെഡിക്കൽ ഫീൽഡിൽ വേറേം ഒണ്ടല്ലോ ഇപ്പ ഈ ബി ബി എസ് സി നേഴ്സിങ്ങിന് അല്ലാണ്ട് പിന്നെ ഇപ്പൊ കാർഡിയേ ആയാലും അനസ്തേഷ്യ ആയാലും അങ്ങനെ ഓരോരോ വിഫാഗങ്ങളൊണ്ടല്ലോ എം എൽ ടി പഠിക്കണോങ്കി അങ്ങനെ പഠിക്ക് ക്കാം ഡിപ്ലോമ അതായത് മെഡിക്കൽ സ്റ്റോറിൻ്റെത് അങ്ങനെ വേണോ ക്കാം അങ്ങനെ പഠിക്കാം ഓരോരോ ഇത് ഒണ്ടല്ലോ.
അവനീ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നൊന്നും വേണ്ടാ ലാബൊന്നും വേണ്ടാ.
ആഹ് ലാബ് ലാബിന്റെ വേണ്ട ഓഹ് ചെലോർക്ക് എത്രയോ പേര് ലാബിന്റെ പഠിച്ചിട്ട് അത് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ചിലവർക്കാ ഇപ്പം നമ്മള് ലാബ്ന്നൊക്കെ പറയുമ്പോ എല്ലാം ടെസ് റ്റ് ചെയ്യേണ്ടി വരത്തില്ലേ അപ്പൊ എല്ലാർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ലാ.
ആഹ് ഒര് മനമറുപ്പല്ലേ നമ്മളപ് ജോലീടെ ഭാഗവായിട്ട് വരുമ്പോ നമ്മള് പിന്നെ ചെയ്തേ പറ്റത് ത്തോളള്
ആഹ് ആഹ് പക്ഷെ ഒരുപാട് പേര് പഠിച്ചിട്ട് ജോലി ചെയ്യാണ്ടിരിക്കുന്നുണ്ട് അങ്ങനൊരു ബുദ്ധിമുട്ട് കാരണം.
ഉം എന്നിപ്പം ഈ ഡയാലിസിസ് എന്ന് പറയുന്നത് രണ്ടു വർഷം കൊണ്ടല്ലേ?
ഡയാലിഷ്യസ് ഡയാലിസിസിന്റെ ഡിപ്ലോമ കോഴ്സൊണ്ട് ഡിപ്ലോമ കോഴ്സാണ് രണ്ട് വർഷം.
ആഹ് അതാണ് രണ്ട് വർഷം അല്ലാതെ ഈ മൂ നാലു വർഷം ഒണ്ടാ?
ആഹ് ബി എസ് സി ഒണ്ട് ബി എസ് സി കോഴ്സും വരും അത് നാലു വർഷാണ്. ആഹ് ഡയാലിസിസിന്റെ ബി എസ് സി ഒണ്ട് അത് നാലു വർഷത്തിൻ്റെതാണ്.
ഓഹ് ഈ ബി എസ് സി നേഴ്സിങ്ങിന്റെ അതുപോലെ തന്നെ ഡയാലിസിൻ്റെതും
ആഹ് ബി എ സി ഡയാലിസിന്റെതായിട്ട് നിക് ക്കാ അത് നാല് വർഷം ഡിപ്ലോ ഡിപ്ലോമ കോഴ്സ്സാണ് രണ്ട് വർഷം മറ്റേ നാല് വർഷം.
ഉ ഉം ഉം ഓഹ് അങ്ങനെയാണ്.